അലോ.
കേൾക്ക്ന്നില്ലേ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്.
എന്തൊക്കെ വിശേഷം ചായക്കെ കുടിച്ചോ?
ന്നല്ല വിശേഷം ആഹ് ചായക്കേ കുടിച്ചിരിക്കാ.
ഏ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നോ നാല് മണിച്ചായ നിർബന്ധമുള്ളള്ള ആളാണോ? ആഹ്.
ചായ നിർബന്ധൊന്നുമല്ല ചെല നേര കുടിക്കണംന്ന് തോന്നുന്നരോ.
ആ അന്നേരം കുടിക്കുന്നല്ലേ ആഹ്.
ആഹ്.
അഹ്. അങ്ങനെ തന്നെ നിർബന്ധംന്നുംഞ വല്ലപ്പോഴും കുടിക്കും ഞാൻ കുടിച്ചിട്ടില്ല മക്കക്കും ഹുസ്ബന് അപ്പേനൊക്ക കൊടുത്തു ഞാൻ കുടിച്ചില്ല ഞാന് അങ്ങനെ ചായ ഇഷ്ടമുള്ള ആളല്ല. മധുരത്തോട് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല അതവാ ചായയൊക്കെ കുടിച്ചിട്ട് അതോ മതിരൊന്നും. പൊന്തിയണ്ട് എനിക്ക് ഛർദിക്കാൻ വരും അത് ചായായാലും വെള്ള ആയാലും എന്തായാലും. അതന്നെ ആയാലും നഞമ്മള് ജ്യൂസസ് ആയത് അങ്ങനൊക്കെ.
ഞാ
ഇഷ്ടല്ല ഉ ഇപ്പൊ പിന്നെ പണിയൊക്കെ കഴിഞ്ഞ ഫ്രീ ആയല്ലോ അല്ലെ ആഹ ഹാ ആഹ്
ആ പണിയൊക്കെ കഴിഞ്ഞു
മ്മ് രാവിലെല്ലേ ഓട്ടപ്പാച്ചിൽ മക്കള് സ്കൂൾക്ക് പോകണ സമയാണുമ്പല്ലേ രാവിലെല്ലേ ഓട്ടപ്പാച്ചില അറിയാ സ്കൂളക്ക് പോണ തിരക്കൊക്കെ ആകുമ്പോഴേ രാവിലെ ഓല- സ്കൂൾക്ക് പറഞ്ഞാക്കലും മഴയും അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കലും അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കല്ലോ ഒക്കെ കൂടെ ആവുമ്പോ ഒരു തിരക്കാണല്ലോ അതന്ന ഇന്ന് എന്ത് മഴയിരുന്നെ രാവി-
ച്
രാവിലൊക്കെ അവിടെ മഴക്കെണ്ടോ ഇപ്പഴും നല്ല മഴ വരുന്നുണ്ട് നല്ല മഴക്കാറണ്ട് ഇപ്പൊ പെയ്യാനുള്ള സാധ്യത നല്ല ഉണ്ട് നല്ല മഴയാണ് അങ്ങനെയാണല്ലോ അതെ അതെല്ലേ ഇപ്പൊ ആ ഇവിടെ പെയ്യും നല്ല കാറുണ്ട് ഇപ്പൊ പൈ്യന്നുള്ള ലെവലിലാണ് നിക്കണത് ഉം വീട്ടില എങ്ങനെ കുട്ടികളൊക്കെ എത്ര ആളാണ് എത്ര കുട്ടികളാണ് രണ്ട് കുട്ടികള അല്ലേ വലിയ കുട്ടികളാ
ആ ആഹ് വലിയ കുട്ടികളാ
ആഹ് പഠിക്കാനൊക്കെ അങ്ങനെ
ആഹ് പഠിക്കാനന്നും കുഴപ്പല്ല
ആഹ് രാത്രിൽ ഹോംവർക്ക്- ഒക്കൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മള് ഹെൽപ് ചെയ്ത കൊടുക്കണ്ടേ അവര് തന്നെ പഠിക്കോ ഒപ്പ കൂടെ
അതൊക്കെ തന്നെ പഠിച്ചോളും തന്നെ ചെയ്യും
അതെ അതെല്ലെ അതന്നെ നമ്മക്ക് പിന്നെ റിസ്ക് ഇല്ലല്ലോ കുട്ടികള് സ്വയം കണ്ടറിഞ്ഞ് ചെയ്യണ നമ്മള് ചെയ്യേ ചെയ്യേ പറയണതും തമ്മില് വ്യത്യാസണ്ട് കുട്ടികൾ സ്വന്തം താല്പര്യത്തോടെ ചെയ്യുമ്പോം അതവര് മനസ്- അവർക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമ്പോ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും ഇത്- നമ്മള് രക്ഷിതാക്കളും ഫോഴ്സോട് കൂടി പഠിക്കാവുമ്പോഴാണ് അവർക്കത് കേൾക്കുമ്പോ തന്നെ ഇറിറ്റേഷൻ ആകും സ്വയം ബുദ്ധിക്ക് പഠിക്കുമ്പോഴേ അത് വേറൊരു തന്നെയാണ് അതെ- ങ്ങനേലും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ
അതെ ഒരങ്ങ് പഠിച്ചോളു ഞാൻ ഈ പഠിക്ക് ഞാൻ പറയലേ ഇല്ല
അതല്ലേ ആ അതൊരു ഭാഗ്യം തന്നെയാണ് മക്കള് ഇവടൊക്കെ മക് ക്കൾ പഠിക്കാൻ മണ്ടല്ലാത്ത മക്കളൊന്നല്ല ഇത് പഠിക്ക് പഠിക്ക് പഠിക്കന്ന്ങ്ങനെ പറയാ. പ്പളും മക്കള് അവര് ഫോൺ ഇട്ക്ക്ണ്ട് മറ്റൊര് ഫോൺ ഇട്ക്ക്ണ്ട് എല്ലാരും ഉമ്മമാരും ഓർക്ക് ഫോൺ കൊടുക്ക്ണ്ട് ഞങ്ങക്ക് ഫോൺ തര്ന്നില്ലല്ലോ ർഞ്ഞ് ഫോൺ തരോ ഫോൺ തരോന്ന് ആ ഫോണ് കൊടുത്ത്ണ്ടെ കുട്ട്യള അഒടെ വീട്ടില്ള്ള ആ വീട്ട്ല്ള്ള കൊറവ്ണ്ടാവുലല്ലോ അവര് ഞാൻ കൊർച്ചേരൊക്കെ കൊടു ക്കും ഇത്ര സമയം അഞ്ച് മിൻറ്റ് അല്ലെ പത്ത് മിൻറ്റ് ഒക്കെ പതിനഞ്ച് മിൻറ്റ് ആ സമയം പറഞ്ഞീണ്ടെങ്കില് ആ സമയം ആവുമ്പോയേത്ത്ന് എൻ്റെ കയ്യിൽ കൊണ്ടന്ന് തര്ണംന്ന് പറയും. അഹ് കൊണ്ടന്നന്നില്ലാന്ന്ണ്ടെ പിറ്റത്തെ സമയം പിറ്റത്തെ ദിവസം ചോയിക്കുമ്പം തരൂലാന്ന് പറയും ഞാന്. ഞാൻ കൊടുക്കും ലിമിറ്റ് വെച്ചിട്ട് ഞാൻ കൊടുക്കും അ തീരെ കൊടുക്കാതിരിക്കാ അന്നത്തെ കാല പറ്റൂല കാരണം അങ്ങനെയല്ല പ്പ നമ്മള് അതെ അങ്ങനെ നന്മക്ക് പിടിച്ചൊക്കെ ഒരിക്കലും കഴിയി ല്ല അങ്ങനെ പിടിച്ചു വച്ചാ മക്കള് വേറെല്ലോക്കും വഴി തെറ്റേ ചെയ്യുള്ളു.
ആ ഫോണില് ചെയ്യേണ്ട വർക്കുകളൊക്കെ ഉണ്ടാവല്ലോ ചെലേതൊക്കെ? ഫോൺല് ചെയ്യേണ്ട്യ വർ
പഠിക്കാള്ള ഫുള്ള് കാര്യങ്ങളും എഴുതാള്ളതൊക്കെ കുട്ട്യൾക്ക് പ്പോ ഫോൺക്കാണല്ലോ ഇടുന്നത്.
അതെ അതെ പിന്നെന്താ വൈകുന്നേരം ചായക്കടി?
ചായക്ക്ന്ന് കാര്യായിട്ട് കടിഒന്ന് ഇണ്ടാക്കിട്ടില്ല ന്നുർ കൊക്കെ ഇണ്ടായിരുന്ന് അത് കഴിച്ച് ചെറിയ മോൾക്ക് സ്കൂള്ട്ട് വന്നാലു സു പ്പൊ ഭക്ഷണം വാണന്ന്ള്ളരു ചിന്തേ ഇല്ല നമ്മള് നിർബന്ധിച്ച് കൊടുക്കണം. സ്കൂള്ട്ട് വന്നാലോ ഒന്നും ക കഴിക്കൂല അപ്പ ഞാൻ ഒരൊച്ചപ്പാട് ഇണ്ടാക്കും വെഷക്ക്ണ്ല്ലേ ർഞ്ഞ്. ചോറ് വാണ്ട മക്കൾക്ക് ഒന്നും വാണ്ട ഓൽക്ക് ഇഞ്ഞ് സ്കൂൾക്ക് രാവിലെ പോവാണേ തന്നെ ഫുഡ് ആക്കി കൊടുക്കുമ്പോ ലഞ്ച് ബോക്സില ആക്കുമ്പോ വേണ്ട വേണ്ട അത്ര വേണ്ട പർഞ്ഞിട്ട് ഇങ്ങനെ കരയും
ആഹ്
ആക്കുള്ളൂ ഞാന്
ആ പണ്ട്ള്ളോലയ്ന് വൈകുന്നേരം വന്ന് ഞങ്ങളൊക്കെ പ്രായ ത്തിൽ വൈകുന്നേരം വന്നാ ചോറായ്നും കഴിക്ക.
എല്ലാം കണ്ട്ട്ടേ ഒന്നിനും ആവശ്യല്ല അതിന്റെ മോള് വേണ്ടാന്ന്ണ്ടെങ്കി ഇമ്മാളെകുട്ടി കഴിക്കണ്ടാന്നൊക്കെ പർഞ്ഞിട്ട് ഞാൻ കൊടുക്കു എങ്ങനെലും അഒടെ കൊണ്ടയ കൊട് കുട്ട്യളെ കൂട്ടത്തില് കഴിക്കട്ടെ വിചാര്ച്ചിട്ട് അപ്പോ സ്കൂള്ട്ട് വെ പിന്നെ കഴിക്കാ പർഞ്ഞ്ക്ക്ണില്ല അതോണ്ട് ഞാന് കഴിച്ചിട്ടില്ലട്ടോ കൊർച്ച് കളഞ്ഞിക്ക്ണ് അതാണ് പ അവരെ മൈൻഡ് പിന്നെ നമ്മള് ചി ചിക്കനോ വേറെ സ്പെഷ്യൽ ആയിട്ട് എന്തേലും ഇണ്ടാക്കി കൊടുക്കട്ടെ വിചാരിച്ചാ അതും പറ്റൂല. ചിക്കനാണ് അല്ലെങ്കിൽ നെയ്ച്ചോറാണ് ബിരിയാണിണ്ച്ചിട്ട് അങ്ങനെ ഒരു കഴിക്ക്ണ സ്വഭാവം ഇല്ലേ കുട്ടിക്കേ.
ആ പിന്നെ സ്കൂളിലേക്ക് അങ്ങനെ കൊടുത്തു വി ടാനും പറ്റൂലേലോ അതെ അതെ ചിക്കനൊന്നും സ്കൂള്ലേക്ക് ഇത് ചി ക്കൻ കൊണ്ടോരാത്ത കുട്ട്യളൊക്കെ ഇണ്ടാവല്ലോ.
അല്ല മിക്കവാറും സ്കൂള്ലേ ഇവരെ സ്കൂള്ല് എല്ലം പറ്റും അങ്ങനെ മ്ക്ക് ഒക്കെ കുട്ട്യളും മന്തിയായിട്ടും ബിരിയാണി ആയിട്ടും പർഞ്ഞേക്കാ. ഇന്നാ നമ്മള് മാത്രം അങ്ങനെ വേണ്ടാച്ചിന്ന് കൊടുക്കട്ടെ വിചാരിച്ച കുട്ടിക്ക് പറ്റൂല്ല. ആ
ആഹ്
എല്ലാ കുട്ടി ന്ന് എല്ലാ പറയും അന്ന് നനക്ക് നാള ഇണ്ടായി ഇക്ക് വേണ്ടാന്ന് പറയും
ആഹ്
ആ ഹ് അങ്ങ
ആഹ ചെറിയ കുട്ടിയക്ക് മന്തിയാലും വേണ്ട ബിരിയാണി ആയാലും വേണ്ട എന്തായാലും വേണ്ട
ആഹ് ങ്ങള് അങ്ങനെ ഹൗസ് വൈഫ് ആണോ എന്തെ ജോലിക്ക് എന്തേങ്കലും പോവണ്ടോ
ഹൗസ് വൈഫ് ആ ഹൗസ് വൈഫ് ആ ജോലിയൊന്നുംുമല്ല
ആഹ് മഴയും ഇതൊക്കെ ആകുമ്പോ നല്ലോം നോക്കും വേണം ആഹ് ഹൗസ് വൈഫ് ആവുമ്പോ ജോലിയൊന്നും ഇല്ലന്ന് പറയും വീട്ടിത്തെ ജോലി എന്താ ഉള്ളത് ന്ന് നമുക്കല്ലെ അറിയുള്ളൂ ഒരു ഒഴിവൂലല്ലോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തിരിക്കാനുള്ള സമയണ്ടോ അപ്പൊ നമുക്ക് വീട്ടത്തെ ജോലി ചെയ്യണം ട്ടാളെ കാര്യങ്ങളും നോക്കണം അപ്പം അതിൻ് ഇടയിൽ ഇത് അവിടെപ്പൊക്കെ ഒരു പറമ്പുക്ക് പോയതാ കഞ്ഞേറ്റ് പണിക്കാരുണ്ടായിരുന്നു കഞ്ഞേറ്റ് പോയേക്ക് അവിടെ വെഴുക്കി വീണതാണ് എന്നിട്ട് കാലിന്റെ പുൊറടിമ പൊട്ടായിട്ട് ഒരാൾ എല്ലിന് പൊട്ടില്ല ഇവിടെ പാടൊക്കെ എന്തോ ചതവാണ് പറഞ്ഞിട്ട് ബാൻഡേജ് ചെയ്ത് കൊടുുന്നക്കാണ് കാല് നിലത്തക്ക് കൂത്തുന്നില്ല വേദനിച്ചിട്ട് ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസം ഭേദല്ലയാെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടണംന്ന് ആളിത് അവിടെ കിടക്കണു പിന്നെ ഉപ്പേൻ് കഴിയുമ്പോൾ മടകൾ കൊണ്ടിട്ട് നമ്മൾ സെൻററത്തെ രണ്ട് വെരെലും നല്ലൊരു വെട്ട് കൈ മുറിഞ് ചാടിയിട്ടില്ലന്നേ ഉള്ളൂ അങ്ങനെ വെട്ട് ട്ട് കൊണ്ട്ക്ക്ണ് അങ്ങനെ വെട്ട് കൊണ്ട്ക്ക്ണ് അതിപ്പോ കെട്ടിക്കൊടുന്ന് നിക്കാണ്. നമുക്ക് പോവാനും വരാനും വീട്ടില് റെസ്റ്റ് തിരിക്കാനുള്ള സമയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഹോസ് - പ്പിറ്റൽ ക്ക് പോവാനും നേരം തന്നെള്ളൂ വീട്ടിൽ ഒരുപാകത്ത് ഒഴ്ഞ്ഞിര് - രിക്കാനുള്ള നേരല്ലാ വീട്ടിലത്തെ പണി നമ്മള് വയ്യ ഞ്ഞ് പിന്നെ ചെയ്യാന്ന് വെച്ചിട്ട മാറ്റി വെക്കാന്നല്ലാതെ നമ്മള് കഴിയണ സമയം ഇല്ലല്ലോ എന്നാൽ തന്നെ നമ്മളെന്താ ചെയ്യണത് ചെയ്യണത് എന്താ തോന്നും ഞാന് ഒരു ഭാത്ത് വെറുതെ ക- കടന്നുറങ്ങാൻ പൂതിയാലോട്ന്ന്. കണ്ണിന്റെ പോള വന്ന് അടയ്ണു. അങ്ങനെ ക്ഷീണ ണ്ടനിക്ക് എന്ത് ചെയ്യണ് നമുക്ക് പറ്റണ്ടെ ഒരു സാഹചര്യം വരുമ്പോ സാഹചര്യം വരുമ്പോ അതിനനുസരിച്ച് നമ്മള് മാറല്ലാതെ എന്താ പറ്റോ
അതെ അതെ ആരേം സഹായിക്കാൻ കിട്ടൂലേ അയ്ലോടി.
ഏഹ്
ആരെങ്കിലും സഹായത്തിന് വിളിക്കാനും പറ്റിയോലൊന്നുല്ലേ?
ഇല്ല എല്ലാരും ഊരവേദനക്ക ഇപ്പ എനിക്ക് ജ്യേഷ്ഠന്റെ വൈഫ് ഇണ്ട് അവർക്ക് തണ്ടൽ വേദനായിട്ട് കാലമൊക്കം കൂടെ എടുത്തിട്ട് അവർക്ക് നടക്കാനേ വയ്യ ചതുക്കി ചതുക്കി - ങ്ങാണ്ട നടക്ണത് തീരെ വയ്യാച്ച അവരുടെ കുട്ടിളെ കാര്യം തന്നെ നോക്കാൻ വയ്യാ അത് അങ്ങനെ ഉഴിച്ചിലും ഇന്തൊക്കെ ആയിട്ട് അപ്പൊ കൊറേ എന്നും കിഴി കെട്ടിയിട്ട് ഇതൊക്കെ ആയിട്ട് തണ്ടൽന് ഉഴിച്ചിലൊക്കെ ആയ്ര്ന്നു. ഉഴിച്ചിലെതിട്ടൊന്ന് മാറിയതായിരുന്നു അപ്പൊ അപ്പം ഓര മോളിപ്പം അഞ്ചാറ് വയസ്സായി ആ മോൾക്ക് മൂക്കില് ആട്ടിനോടിൻ്റെ പ്രശ്നായിട്ട് അയ്ന് ഓപ്പറേഷൻ ക്ഷൻ കഴിഞ്ഞ് അതേ പോലെ ചെവിക്ക് ഇങ്ങനെ നീർകെട്ടാണ് പറഞ്ഞിട്ട് അതിനൊക്ക ഓപ്പറേഷൻ കഴിഞ്ഞ് അവള അവള് അത്യാവശ്യം തടിള്ള ആളാണ്. അപ്പൊ ഈ ഐ സിന്ന് എടുക്കലും പിടിക്കലൊക്കെ ആയിട്ടേ അവള് എടുക്കല എടുക്കലൊക്കെ ആയപ്പ തണ്ടല് എളകിക്ക്ണു ഇപ്പൊ തീരെ വെയ്യ ഇളകാൻ വയ്യാതിരിക്കാണ് അപ്പോ സഹായിക്കേണ്ട ആൾക്കാരാണ് അവര് ഓര്ക്ക് നമ്മള് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥാണ് അവർക്കന്നെ അവരെ കാര്യങ്ങളും വീട് ത്തെ കാര്യങ്ങളും ചെയ്യാൻ വയ്യ
അതെ അതെ എല്ലാരും അ
എന്ത്‌ ഒഴിവാ ഇള്ളത് നമ്മള് കയ്യ്നും, കാൽനും നമ്മക്ക് എന്തോ ഒഴിവാ എപ്പൊ നോക്കിയാലും നമ്മക്ക് തിന്ന ഞാൻ ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മളെ വീട്ട്കോന്ന് പോട്ടെ വിചാരിച്ചാലും കൂടി പറ്റൂല്ല എന്തേലും അയ്റ്റ് ഇങ്ങനെ വയ്യ ത്താൾ ക്കാരോട്ടിട്ട് നമ്മളങ്ങട് പോണ് ഈ വിരുന്ന് ഇപ്പ മക്കളൊക്കെന്നാള് സ്കൂള് ഒഴിവ്ണ്ടായ പ്പൊ അവരൊറ്റക്ക് പോയി നിന്ന് ഇങ്ങക്ക് വേണെങ്കി ഇങ്ങള് ഒറ്റക്ക് പോയിക്കോളീന്ന് നമ്മളെല്ലാരും കൂടെ പോട്ടെ വിചാരിച്ചാ അവർക്ക് നടക്കൂല മോൾക്കൊന്നും പിന്നെ ഞാ ഞാൻ വേണന്നൊന്നും ഇല്ലട്ടോ ഞാനൊന്നും ഇല്ലാതെ അവര് പോകും ചെയ്യും
ഏഹ് ഓര് സ്വന്തം പോവോ അല്ലേ അവര് അവിടെ ആക്കാന് ആള് വേണ്ടേ?
ആഹ്
അവിടെ പോയ്ണ്ടെങ്കി അവർക്ക്ന്റെ ഉപ്പാന്റട്തും ഉമ്മാന്റട്തും ഏഹ്
ആഹ് അടുത്താണോ വീട്?
ആഹ് ഇവടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ അഞ്ചാറ് കിലോമീ
ഏഹ് അത്ര ഒള്ളൂ ആഹ്
അതന്നെ അപ്പൊ അവരെ കൂട്ടത്തില് കളിക്കാനൊക്കെ
അയ്ശരി
ഒര് ഒഴിവുണ്ടായ അവർക്ക് വിര് അവര് കൂട്ടികളൊടത്തി കളിക്കാനാ അവർ പിന്നെ വീടിന്റെ ആങ്ങൾന്റെ ഒരാങ്ങള വേറെ വീട് ട് പൊർത്താന് എടുത്തന്നെണ് അവിടെ വീട്ടിന്റെ ബേക്കി കൂടെ വേര് തോട് പോണ്ട് അപ്പൊ മഴപെയ്തിട്ട് ഇപ്പ നല്ല വെള്ളംണ്ടല്ലോ മീനൊക്കെ ഇണ്ടാവും അപ്പൊ അവർക്കയ്ല് കളിക്കാനൊക്കെ വാണ്ടി ട്ട് നല്ല ഐനൊക്കെ വേണ്ടിട്ടാണ് അവർക്ക് ഓൽക്ക്പ്പൊ കളി മഴ കൊള്ള, വെള്ളത്തി കളിക്ക അതൊക്കെല്ലേ ഓൽക്ക് പൊലിവുള്ളത് ഏഹ്
കളിക്കാൻ പോ വിട്ടാ നമ്മക്കൊരു പേടിയാണല്ലോ?
ക്കാണ് നമ്മള് ഒപ്പം നിക്ക് നമ്മള് വ പൊർത്തന്നെ പറിം അതുകൊണ്ട് പിന്നെ അത് കാണും ചെയ്യും ന മ്മളെട്ത്താവുമ്പം അല്ലാ ദൂരൊക്കൊന്നും അമ്മള് കൊണ്ടോണ്ല്ലല്ലോ ഈ മഴയത്തൊന്ന് ഉം ഇന്നാ അയിക്കോട്ടെട്ടോ പിന്നെ വിളിക്കണ്ട്ട്ടോ?
ഓഹ് ശരി ആഹ്